എന്താക്കും സുഖം എന്താ അവടുത്ത വിശേഷം
എന്താ സുഖായിട്ട് പോണു
ഏഹ് എന്താ മക്കളൊക്കെ ഒറങ്ങിയോ
ഇല്ല ഇല്ല ഒക്കെ ഇണ്ട് അവടെ കാർട്ടൂൺ കണ്ടു ഇരിക്കണ്ട് ടി വില് കാക്ക വെച്ചോ
ഒക്കെ ഈ നേരം ആവുമ്പോ ഒക്കെ മക്കക്കൊക്കെ ഒരു പിരാന്തായി
ആഹ് പിന്നെ എന്താണ് ആ ഞാനും മക്കളെ മുടി വെട്ടിക്കാൻ വേണ്ടി അങ്ങനെ പോയതിരുന്നു പിന്നെ വന്ന്
ആഹ് പെരുന്നാൾ ആയതുകൊണ്ടല്ലേ ആഹ് മുടി വെ ട്ടിക്കെ ഇണ്ടാവും ശെരിയാണ് പറഞ്ഞ മാതിരി ആണുങ്ങളില്ലാത്തപ്പോ അമ്മ
ഒക്കന്നെ ഒക്കന്നെ നമ്മള് എടുത്തിട്ടുണ്ട് ഒക്കെ നമ്മള് കൊണ്ടാകും
അതാണേ ഒക്കെ അമ്മള് തന്നെ ചെയ്യണ്ടേ അങ്ങനെ ആകുമ്പോ പറഞ്ഞു രാത്രിലെക്കിലൊക്കെ ആയി ഫുഡും കാര്യങ്ങളൊക്കെ ആയി മക്കക്ക് കൊടുത്തിട്ടില്ല ഇല്ലേ എന്താ സ്പെഷ്യല് പറഞ്ഞാ മാതിരി നേരം വെളുക്കണ് ഇതിപ്പോനി നാളെ മ റ്റന്നാൾ ആയാലും സ്പെഷ്യലാണ്
ആഹ്
ഇനിയിപ്പോ പെരുന്നാൾക്കും ഏതായാലും സ്പെഷ്യലന്നല്ലേ
പരുന്നാൾ കഴിഞ്ഞ ഇഞ്ഞുഹൈലും വലിയ സ്പെഷൽ ആക്കാറ ബീഫ് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ചോയ്ക്കും എല്ലാരും
ഇനിയിപ്പോ രണ്ടാഴ്ച എന്നും ബീഫ്
അയിന്നു ഒര് മോചനം ഉണ്ടാവലോട്ടോ അപ്പോ വിചാരിക്കൂ എപ്പളെങ്കിലോക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കോ മീനും മാണം അന്റെ എടില് എന്നും ആവുമ്പോ ചടക്കും ചെയ്യുവേ
പ്പ്ല്ലേ മീൻ കിട്ടാനുണ്ടാവില്ല
മീൻകാരൻ വരൂല അന്ന് ഞങ്ങ ഇവടുത്തെ മീൻകാരൻ പറയണ് ഞങ്ങ ഒരാഴ്ചയ്ക്ക് വരൂല
വന്നിട്ട് കാര്യം ഇല്ലെന്ന് ഓല്ക്കറിയാം
ഓലിക്കും അറിയാം പഷേ ആരും വാങ്ങൂല്ല ഇറച്ചപ്പളേയും കിട്ടണ ആണെപ്പി
ഞാൻ പിന്നെ മീൻ കൊറച്ചങ്ങട്ട് സ്റ്റോർ ചെയ്ത് വെക്കലാണ് ഇനി എപ്പോഴും ഇങ്ങനെ പോകാന് ഇതിലേ വരണ ആളെടുത്ത് വറും മത്തി അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകൾണ്ടാവുള്ള അപ്പോ മോൾക്ക് ആണെങ്കി അതൊന്നും കഴിക്കു സ്കു ഇല്ല അപ്പോ ഞാൻ അങ്ങാടി പോകോച്ചിട്ട് ഇങ്ങോട് കൊട്ടും കുറച്ച് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ള ഒഴിച്ചിട്ട ബോക്സ് ബോക്സ് ആക്കിട്ട് അങ്ങനെ പീസ് ആക്കി വെക്കും അപ്പോ പിന്നെ കേട്
ആഹ് അപ്പോ പിന്നെ കൊഴപ്പൊന്നും ഇണ്ടാവൂലേ പഷേ അങ്ങനെ ആയാലൊക്കെ സുഖം അതാണേ ആളില്ലാ ഞമ്മുക്ക് നടക്കൂല്ലേ ആളോണ്ടാവുമ്പളേ അതൊക്കെ നട് ക്കുള്ളു ഞങ്ങ പിന്നെ ഞാൻതികൂടെ മുന്നിക്കുടെ വരുന്ന വാങ്ങലായി പിന്നെ എല്ലതും ണ്ടാവും എല്ലാ മീനും ഉണ്ടാവും
അങ്ങനെ ഉണ്ടാകുമ്പോ തരകേടില്ല ഞങ്ങൾ ഇതിക്കൂടെ ഒരു സ്കൂട്ടർമേല് ഒരു കാക്ക വര്യ അയാളവിടെ ഈ ഇൽ ചിഞ്ഞ മീനും നല്ല റേറ്റ് കൊറഞ്ഞതും ഒരുച്ചിരി ചീഞ്ഞതായിട്ട്ള്ള മീനേക്കാ അയാളെടുക്കുന്നെ അപ്പോ പിന്നെ
അങ്ങനമ്പോ നമുക്ക് വാങ്ങാനും തോന്നുലേ
ങ്ങാനും തോന്നൂലാ അപ്പോ ഞാൻ വീട്ടിൽന്നൊക്കെ പോരുന്ന സമയത്ത് അങ്ങാടിന്ന് അത്യാവശ്യം വേണ്ടതൊക്കെ
അങ്ങനെ വാങ്ങിവെച്ചാ എന്താനോ പ്പോക്കൊരു ഉപകാരാണ് ഇനിപ്പോ പെരുന്നാളൊക്ക കഴിയുമ്പോ നമുക്ക് എടക്ക് എപ്പളേങ്കിലും ബീഫ് തിന്ന്ക്കാണ്ട് മടക്കുമ്പോ നമുക്ക് എടക്കൊന്ന് മീനു
അങ്ങനെ കിട്ടും ഇണ്ടാക്കും പിന്നെ ഇന്റെ താത്തു വന്നാ പറയും താത്താന്റെ ഫ്രിസറ് തൊറന്ന്ച്ചാ മോർച്ചറിയാ ഓർമ്മ വരാ അപ്പോ ചിക്കനുണ്ടാവും ബീഫും ഉണ്ടാവും പഴേപോലെ ഇതും പിന്നെ മീനുകളും ഒണ്ടാവും ബോക്സ് ബോക്സാക്കി അടക്കിന് വെച്ചേക്കണേ കാരണം എപ്പോഴാണ് ആരെങ്കിലും കേറി വരാന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാ കിട്ടൂലല്ലോ അപ്പോ ആരെപ്പവന്ന് കഴിഞ്ഞാലും എന്റെടുത്ത് ഇപ്പ സ്റ്റോക്ക് ഇണ്ടാവും
അതുകൊണ്ട് സുഖാണ് പറഞ്ഞാതിരി അല്ല ആര് വന്നാലും കുടുങ്ങാണ്ടാവില്ല നമ്മുക്ക് അങ്ങനാവുമ്പോ
ഇല്ല കുടുങ്ങൂല്ലട്ടോ അതുകൊണ്ട് നല്ല ആഹ്
പക്ഷെ കഴിയുമ്പോ നമുക്ക് അതുപോലെ തന്നെ സ്റ്റോറേജെയ്ത് വെക്കാം പിന്നേം വാങ്ങിയാ മതി ആഹ് അങ്ങനാവുമ്പ ഇങ്ങക്ക് സുഖാണ് പറഞ്ഞമാതിരി
എതേ പോലെ ആഹ് മീനും തന്നെ അത്യാവശ്യം എല്ലാ ഐറ്റംസും എല്ലാതും ഉണ്ടാവും കൂന്തലാണെങ്കിലും ചെമ്മീനാണെങ്കിലും പിന്നെ അതേപോലെ പിന്നേ മോൾ‌ക്കിഷ്ട്ടള്ള കൂന്തളും ചെമ്മീനും പിന്നെ അതേപോലെ ഇത് ഐക്കോറേ അല്ലെങ്കില് പിന്നെ അങ്ങനെ എന്തല്ലേ കഷ്ണമീന് മാത്രേ ഓളെ തൊള്ളിക്കൂടെ പോവുള്ളു
ആഹ് അങ്ങനാവുമ്പ അമ്മ്ക്ക് അമ്മ്ക്ക് അമ്മള് അമ്മ്ള് തിന്നണ അല്ലല്ല അമ്മ്ള് മക്കള് തിന്നണാല്ല നമ്മള് വാങ്ങാ അമ്മ്ക്ക് ഇനി ഏത് ഇഷ്ടുണ്ടെങ്കിലും അമ്മ്ള് ഒന്ന് തിരിഞ്ഞു
ചെറിയ മീനിൽ ആകെ ഇഷ്ട്ടിള്ളൊരു മീനാണ് വത്തള് മാത്രം അതും രണ്ടൂസം അടുപ്പി ച്ചു കൊടുത്ത് കഴിഞ്ഞാ പിന്നെ മൂന്നാം ദിവസം ആളിണ്ടാവൂല്ല
ആഹ് അതെന്നേണ് ഇണ്ടാവാ അല്ല ഇങ്ങനെ സ്റ്റോറേജെയ്ത് രണ്ടും മൂന്നും വീതം കൊണ്ടന്ന് വെച്ചാ നമ്മുക്ക് രണ്ടണ്ണിച്ചെ പിന്നെ കുട്ടികളും ഇങ്ങളും മാ ത്രല്ലെ ഒള്ളു മൂന്നാളല്ലേ ഒള്ളൂ അതൊണ്ട് സുഖോവാണ്
വെച്ച് കൊണ്ടന്ന് വെച്ച് കഴിഞ്ഞാലും ശരി ഞങ്ങക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തി ഇഷ്ടം പോലെ എണ്ടാവും അധികം ഇതാവൂല്ലല്ല കഴി കഴിക്കാൻ ആളില്ലല്ലോ ഒര് ചിക്ക ആഹ് ചിക്കൻ ഞാൻ ചിക്കൻ കൊണ്ടന്ന ഒരു നാലഞ്ച് ബോക്സ് ആക്കിയിട്ട് അങ്ങട് വെക്കും അതേപോലെ അത് അത്രം അതന്നെ ഇഷ്ടം പോലെണ്ടാവും പിന്നെ ഞാൻ കൂടുതലായിട്ട് ഞാന് കഴിക്കാള്ളെത് മാത്രം കൊടുക്കും കൂടുതലായിട്ട് ഓവറായിട്ട് കൊടുക്കൂല ഇണ്ട് ഓവറായിട്ട് ഇണ്ടാക്കൂല്ല ഓവറായിട്ട് ഇണ്ടാക്കിയാലല്ലേ ആഹ് ഓവ ചിക്കൻ ആഹ് പെങ്കുട്ടിയും കൂടിയല്ലേ ആഹ് പെങ്കുട്ടിയും കൂടിയല്ലേ ചിക്കന് ഓള് കണ്ട് കയിഞ്ഞാ നല്ലൊം കഴിക്കും ചി ക്കനൊക്കെ ഇവിട് ഇവിടുന്ന് ഞാൻ കണക്കാക്കിയതെ കൊടുക്കു എന്നട്ട് വീട്ടി പോയിട്ട് ഉമ്മാനോട് പരാതി പറയും എനിക്ക് രണ്ട് കഷ്ണെ തരുള്ളൂ ഉമ്മുമ്മാ അതന്നെ എണ്ടാക്കുള്ളൂ പറയും
ഈ മക്കള് പേരമക്കക്കൊക്കെ ഒരു പ്രത്യേകത എണ്ട് ഒ ക്ക ഉമ്മാരോട് പോയെ പറയൊള്ളു ഇവിടെന്റെ മക്കളൊക്കെ അങ്ങനെന്നെ ഒക്കെ ഉമ്മാനോട് ചെന്ന് താണ്ട് ഉമ്മ നോക്കിയാ അതില്ലട്ട
പിന്നെ ആങ്ങളമാര് ആങ്ങളമാരൊക്കെ എന്റെ താഴെള്ളതാണ് രണ്ട് ആങ്ങളമാര് എള്ളത് താഴേണ് പിന്നെ ഇവളാണ് ഫസ്റ്റ് ത്തെ പേരക്കുട്ടി ഇവര് രണ്ടും മാത്രേ പേരക്കുട്ടികള് ഒള്ളേനു ഓര് രണ്ടാള് ബാംഗ്ലൂര് ആൾക്കാരാ ആങ്ങളമാര് രണ്ടാളും ബാംഗ്ലൂരാണ്പിന്നെ ഉപ്പേ ഉമ്മേ ഒറ്റക്കാണ് വീട്ടില് ഞങ്ങൾ ചെല്ലുമ്പളേ ഓൽ ഓൽക്കൊരു അവിടെ അപ്പം ഇവര് ഇഷ്ട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാല്
അതാണ് ഓലെ ഇഷ്ടത്തിന് വെച്ചു കൊടുക്കുമ്പം അപ്പൊ അധികൊരു ഇതേക്കാരം കുട്ടിയക്കെ എല്ലാ പരാതീം പറഞ്ഞാ സ്വീകരിക്കുന്നില്ലൊരു ഇതുവാണ് ആഹ് അതാണ് ഇന്റെ മക്കളും അങ്ങനേണെ എനിക്കൊര് ആങ്ങള മാത്രൊള്ളൂ അപ്പൊ ഞങ്ങള് ചെല്ലുമ്പോ ഓൻ പെണ്ണ് കെട്ടി രണ്ട് കുട്ടികളെണ്ട് പക്ഷെ എന്നാലും ഞങ്ങള് ചെല്ലുമ്പൊ ഞങ്ങള് പറയണെ എന്താ ഫുഡ് ഓല് എപ്പളും ഓല ഇഷ്ടത്തിന് നമ്മള് വെക്കണല്ലെ ഇങ്ങൾക്കെന്താ വേണ്ടിയെ അത് പറഞ്ഞോളീ പറയും അപ്പ ഞമ്മള ഇഷ്ടത്തിന് മക്കള് ഓരോന്ന് പറയല്ലേ അപ്പം നമ്മള വീട്ടിക്ക് എത്തുമ്പോ ഓൽക്കൊരു സ്വാതന്ത്രം പറയും
ഇപ്പാ സ്വാതന്ത്രം ഒള്ളു ഇവിടെ പിന്നെ അഹ് ഇപ്പം ഇപ്പം ഞങ്ങക്ക് പ്രശ്‌നില്ലട്ടൊ ഒറ്റക്ക് ആവുമ്പൊ മറ്റേത് ഞങ്ങള് തറവാട്ടിലേരുന്നന്ന് ഇതേപോലെയാരുന്നു മോക്ക് അവിടെത്തുമ്പൊരു വെറി പോലേയിരുന്ന് തറവാട്ടിലാവുമ്പോ നമുക്ക് മക്കളെ ഇഷ്ടത്തിന് ഇണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂല്ലല്ലോ
അതൊന്നും പറ്റൂല്ല
അവിടെ ആഹ് എല്ലാരും കൂടെയല്ലേ ആഹ് അപ്പം അവിടെ മൂത്തച്ഛന്റെ മക്കളിണ്ട് ഇളേച്ഛന്റെ മക്കളിണ്ട്
ആഹ് ഓഹ് എല്ലാർക്കും ഒരുപോലെ വെച്ച് കൊടുക്കെ ചെയ്യാൻ പറ്റുള്ളു ഇനിക്കൊക്കെ അങ്ങനെ തന്നെയ്ന്നു നമ്മുക്ക് ഒറ്റക്കാവുമ്പം നമ്മടെ സ്വാതന്ത്രത്തിൽ നമ്മക്ക് എപ്പം വേണം നമ്മടെ കുട്ടികൾക്ക് ബിരിയം വേണം മന്തി വേണം എന്ത് വേണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും
വെക്കാനേ പറ്റൂല്ല പപ്പാക്ക് ചിക്കൻ പറ്റില്ല എന്നും ബീഫ് എന്നിട്ട് ഈ കുട്ടികള് ഇങ്ങനെ കരച്ചില് തുടങ്ങീട്ട് പാവം തോന്നും ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞാല് അതും ഇവർക്ക് മന്തിയോ ഫ്രൈഡ്റൈസ് അങ്ങനത്തെയൊന്നും പറ്റില്ലപ്പാ കുട്ടികൾക്ക് ബിരിയാണി മാത്രം
അങ്ങനെ തന്നെയാണ് സംഭവേ ഈ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ഉമ്മാക്കൊക്കെ അങ്ങനെന്നെ ഇപ്പൊ മരിച്ചിട്ടുണ്ട് ഇമ്മാക്ക് മാത്രം ആയാലും ഓൽക്ക് ബീഫ് മാത്രേ പ
ബീഫ് മാത്രം പിന്നെ അതേപോലെ വേറല്ല മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റില്ല ഓൽക്ക് വെറും ബിരിയാണി മാ ത്രം ഇപ്പൊ അയിനുള്ളത് ആഹ് ഇപ്പൊ എലേല് പോയിട്ടില്ല തറവാട്ടിലാണ് ഞങ്ങള് അത് ആദ്യം പോന്നത് അപ്പം ഓല് എന്താ പറയണെ നീ എന്തേലും വെറൈ ചിന്താക്കെ ഇവിടെ എന്തായാലും ബീഫ് ബിരിയാണിയൊക്കെ അങ്ങട്ട് വരാലോ ആഹ്
ഓൽക്ക് അത് അങ്ങനെയെങ്കിലും ഒന്ന് സ്വാതന്ത്രം ആയിക്കോട്ടെ എന്നുള്ളതിലാണ് ആഹ് നമ്മളെടുത്ത് അത്രയും ഫ്രീഡ
ആയില്ലല്ലോ ആഹ് ഞങ്ങള് അവിടെ ഗൾഫിലായിരുന്ന് ഇവടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ പുതിയവിടുത്തെ ഫസ്റ്റിലത്തെ പെരുന്നാളാണ് ഞങ്ങള് ചെറിയുന്നാൾക്ക് ഞങ്ങള് അവിടെ ആയി പോയി അപ്പൊ നീ നീ അപ്പൊ ഞാൻ സുർബിയാല് ഇണ്ടാക്കാ വിചാരി
ആഹ് സുർബിയാനി ഇപ്പൊ എല്ലോ കളിച്ചോണ്ടിക്കണം ഈ സുർബിയാനിയാണ് പക്ഷെ ഞാൻ അങ്ങനെ തിന്നോ കിട്ടില്ല എന്റെ ഹസ്ബന്റ് തിന്ന്ണ് എന്റെ പറഞ്ഞാല്
നമ്മള് ബിരിയാണി തന്നെയാ ബിരിയാണീന്റെ വേർഷൻ തന്നെ പക്ഷെ ബിരിയാണിക്ക് നമ്മള് ഉള്ളി ശരിക്ക് നമ്മള് സാദാ നോർമല് ആയിട്ട് വാട്ടില്ലേ ചെയ്യാ അത് അതിന് പകരം പൊരിച്ചിട്ട് ഉള്ളി നമ്മള് ബിരിയാണിക്ക് ദമ്മിടാൻ പൊരിക്കൂലേ അങ്ങനെ പൊരിച്ചിട്ട് അത് മിക്സിയില് പേസ്റ്റ് ആക്കിയിട്ട് അതും അണ്ടിപ്പരിപ്പൊക്കെ കൂടെ അര വെച്ചിട്ട് അത് ഇങ്ങനെ നമ്മള് മാരിനേഷൻ ചെയ്ത് വെക്കും ചിക്കനില് എന്നിട്ട് അത് ഫ്രൈ ആക്കിയിട്ടാണ് നമ്മള് ഇതില് മസാലയാ ഇടുന്നത് ആഹ് ആഹ് പിന്നെ നമ്മ ദമ്മും കാര്യങ്ങളും ചമ്മളത്തിന്റെ പോലെ തന്ന ബിരിയാണിന്റെ പോലെ തന്നെ
ഹ അപ്പൊ ഇത് ബിരിയാണിന്റെ അരി തന്നെ
അല്ലല്ല ബസ്മതി റൈസ്
ബസ്മതി റൈസ് അതാഞാചോയ്ച്ചത് ഇനി ഇതിന്റെ അരിന്നെയാണോ എന്താങ്ങനെ അറിയില്ലയിച്ച ചോദിച്ചത് ന്റെ ഹസ്ബന്ഡറ് തിന്ന് നല്ല രസണ്ടന്ന് പറഞ്ഞു കേട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാ ചോറ്
ഞാനധികം അവിടുന്ന് അവിടുന്നവുമ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ബസ്മതി റൈസ് കിട്ടും പിന്നെ പിന്നെ അവിടെ പൊറത്താവുമ്പോ അവിടെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മുടെ റേഷനരീന്റെ പോലെ അവിടെ ഫ്രീ ആയിട്ട് കിട്ട അതാ അപ്പൊ കാക്കൂന് കാക്കുവിന്റെ ഫ്രണ്ട്സ് ഒക്കെന്നെ കിട്ടണത് ഇങ്ങനെ കൊടുക്കും അവിടുന്ന്
ആഹ ആഹ
അപ്പൊ ഒരു തരും അപ്പൊ ഞങ്ങള് ഞാൻ കൂടുതലായിട്ട് അ ഇങ്ങനെ ബസ്മതി റൈസിന്റെ റെസിപ്പീസ് അങ്ങനെ ട്രൈ ചെയ്യാവിടുന്നു
ആഹ അപ്പൊ അമ്മക്ക് പറഞ്ഞതി അങ്ങനെ ട്രൈ യുമ്പോ അമ്മക്കൊരു ഇത്ണ്ടാവല്ലോ ചെയ്ത്
ത് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ മന്തിയോ അല്ലെ ഇതോ ഞാൻ ഫ്രെഡ്റൈസ് ആക്കന്ന് വിചാരിച്ച് നിക്കുന്ന അപ്പ തൊട്ടോളു തൊട്ടപ്പുത്തുള്ള ഓള് പറഞ്ഞു ഞാൻ ഫ്രൈഡ്റൈസ് ആണിട്ടോപറഞ്ഞു ഞങ്ങള് കാക്കുന്റെ ഫ്രണ്ടിന്റെ വീട് ഞങ്ങളെ വീട് ഒറ്റ കോമ്പണ്ട് രണ്ടു വീടൊരു ഒരു ഒരു രണ്ട് ഒരാഴ്ചന്റെ ഉള്ളിലാണ് ഹൌസ് വമിങ്‌ കഴിഞ്ഞത് അപ്പൊ ആഹ ഞങ്ങൾ രണ്ടും അപ്പുറത്തും ഇപ്പറുത്തുണ്ട് ഓരും ഗൾഫിലാണ് ഓളും രണ്ടു കുട്ടിളോണ്ട് ഇവിടെ ഞൻ രണ്ടു കുട്ടിളോണ്ട് അപ്പോ ഓള ആദ്യം പറഞ്ഞ ഞൻ ഫ്രൈഡ് റൈസ് ആണെന്ന് ഓള് സർബത്ത് കുടിച്
അപ്പൊ നിങ്ങള് മാറ്റി പിടിക്കാരക്ഷള്ളു ഒന്ന് ഒന്ന് തന്നെ ആക്കാന ഏതാലും പ ല്ല രണ്ട് പേരയില് ചങ്ങയിമാരും പെണ്ണുങ്ങളൊക്കെ വരുമ്പോ അന്ന് തന്നെ നിങ്ങള രണ്ടാളും കോപ്പി അടിച്ചാന്നു അറില്ലേ യാ അള്ളാ
തേച് വെക്കനുണ്ടോ?
ആ മൂത്തച്ചാക്കക്ക്ൊക്കെ പറഞ്ഞതില് ഇളച്ചാക്കൊക്കെ വരുമ്പോ ഒരു സ്വാതന്ത്രത്തിനല്ല തീറ്റയ കാരം എന്നും ഈ ബീഫ് മന്തി തന്നെ ബീഫ് ബിരിയാണി തന്നെ ആക്മ്പോ നമ്മുക്കൊരു
പിന്നെ വാപ്പല്ല വാ പ്പ വാപ്പ അജ്മീർക്ക് ഇന്നലെ പോയി ഇനി പെരുന്നാർക്ക്‌ ഉണ്ടാവില്ല ഇവിടെപിന്നെ വല്ല്യയ സീൻ ഇല്ല മൂപ്പർക്കാണ് ചിക്കൻ വാങ്ങിക്കണത് ഇഷ്ടല്ലാത്തത്
അങ്ങനെക്കാമ്പോ ഗാതിയേടാല്ലേ മ്മളെ മക്കൾക്കും അ്മാർക്കും കൊടുക്കാനും കയുല ഒക്കെ ഒരു ബുദ്ധിമുട്ട പെട്ടന്ന് പറയാന് എന്തോരു ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ
ആഹ് ഒച്ചപ്പാടൊക്കെ കേക്കണ്ടല്ലോ അവിടുന്ന്
കരച്ചിലും പിഴിച്ചിലൊക്കെ തൊടങ്ങിക്കണ്
ആഹ് അതനെണ്ടാവ ഓല്ക്കേകെ കൊറച്ചു നേരെ ഏത് മൊബൈലും ടി വി ഒക്കെ നോക്കുള്ളൂ
അഹ് പിന്നെ അത് കഴിഞ്ഞ ഒറക്കം തൊടങ്ങും
അതന്നെയാണ് ആ എല്ലോടുത്തുള്ള സ്ഥിതിയാണ് പ്പന്റെ മകനപ്പ ഞാന് വല്ല്യൊന്റെപ്പോം ഒന്ന് കൊറച്ചുനേരം ഒന്ന് പുസ്തകം ഒന്ന്
ഓ ഞാനിപ്പോ ഒളോട് പറഞ്ഞത് ഇനിക്കൊന്ന് കൊറച്ച നേരം നോക്കട്ടോ അവന്മാര് ടിവിന്റെ മുന്നിലാരുന്നു അതിനാത് എന്തോ പൈചിക്കിന്
ഏഹ് എന്നായിക്കോട്ടേതല്ലോ ഞായിനെ നോക്കിക്കോളി എന്ന് പ
ആഹ് ആയിക്കോട്ടെ ശരി എന്നാ